സുഖാണോ
സുഖം ഞാൻ കൊറെ കോള് പറ്റിച്ചല്ലേ
എങ്ങനെയല്ലാംണ്ട് എങ്ങനെയണ്ട് സുഖല്ല വിശേഷങ്ങളെല്ലാംന്ത്‌ണ്ട് അവിടുത്തെ കാലാവസ്ഥയെല്ലും
കാലാവസ്ഥ നല്ല മഴ ആ ഇന്നും മഴ ഇല്ലായിരുന്നു പക്ഷെ ഒരു ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്
മഴയാന്ന് ആഹ്
ഇപ്പ ഇത് നല്ല മഴ പെയ്തൊണ്ടിരിക്കാണോ
ഇപ്പഴും മഴ തന്നെ ഇവിടെ അവധി പ്രഖ്യാപിച്ചിനല്ലേ ഇന്ന്
ആണല്ലേ
ആ ഇവിടാ അവധിയാന്ന് എല്ലാരിക്കും
ആ ആ മക്കള് എത്ര പേര്
മൂന്ന് കുട്ട്യേളാ
സ്കൂളി പോവുന്നുണ്ടോ
ആ സ്കൂളി പോന്നതാ
ആ എന്തിനാ പഠിക്കുന്ന് എത്രാം ക്ലാസ്സ് പഠിക്ക്ന്ന്
ഒന്ന് ഒന്നാം ക്ലാസ്സില് പിന്നെ ഒന്ന് പത്താം അല്ല പ്ലസ്ടൂ ന്
ആഹാ ആഹ പിന്നെ വേറെഎന്തൊണ്ട് വിശേഷം
വേറെ നല്ലന്നെ ഭക്ഷണ എല്ലാം ചായെല്ലാം കുടിച്ചേഞ്ഞാ
ചായ കുടിച്ചു ആ ഇനി രാത്രിത്തെ ഭക്ഷണം കയിക്കണം മോള പഠിപ്പിക്കായിരുത്തേക്കുന്ന് മറിയാ
അതെയാ രാത്രിത്തേക്ക് എന്താ ഭക്ഷണം
രാത്രിത്തേക്ക് ചോറ് തോരൻ പൊരിച്ചമീൻ ആ മീൻ കറി രസം
അതെയാ എല്ലാ ഐറ്റസും ഓണസദ്യ പോലെ തന്നെ ഇണ്ടല്ലേ
ആഹാ അവിടെന്താ ഉണ്ട്
എന്റെ അയിലക്കറിയും അയില പൊരിച്ചതും എന്റെ കുട്ടികള് കുട്ടികൾക്ക് മാത്രം ഉള്ളതായൊണ്ട് അങ്ങനെ കൂടുതല് ആക്കുന്ന അല്ലാതെ പിന്നെ തിന്നാൻ ആളുണ്ടാവൂല്ല അതൊണ്ട് ഞായറാഴ്ച മാത്രം എല്ലാ മോഡലും ആക്കൂ
ഓഹ് ഓഹ് മറ്റേ ഹസ്ബന്റോ
വറവ് വല്ലു ആക്കൂ ഭർത്താവിന് രാത്രി രാത്രിയത്തേക്ക് അങ്ങനെ കൂടുതലൊന്നും വേണ്ട പത്തലാ ചപ്പാത്തിയാ പറ്റ അതായത് തേങ്ങക്കറിയന്ന് അയ്ലക്കറി വെച്ചനി അതും പത്തെല്ലാം അറിയും
ആഹ് വേറെ കോള് വരുന്നോ?
അത് കട്ടാക്കി
ആഹ് കട്ടാക്കിയാ മതി എടുക്കണ്ട
ആഹ് അതെടുക്കൂല പിന്നെ ഇത് ഉച്ചക്കും ഇതന്നേയിരിക്കും അല്ലേ നിങ്ങള്
ആഹ് ഉച്ചക്ക് തന്നെ ആയിരിക്കും
അതെയാ കുട്ടികള് എത്രയാ
രണ്ട് പേര് ഒരാൾക്ക് ആറു വയസ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഒരാൾക്ക് മൂന്ന് വയസ്സ്
അതെയാ ആഹ് ഭർത്താവ് എവിടാ
അബുദാബിയില്
അതെയാ വീട്ടില് ഒറ്റക്കല്ലേ വേറെ ഉമ്മയും അവരെല്ലാം ഉണ്ടാ
എന്റെ ഉമ്മണ്ട് എന്റുമ്മ ഞാൻ ഉമ്മാടൂടാ
അതെയാ
അതെ അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടി
ഒറ്റക്ക് നിക്കുന്നയാണോ
ആഹ് പിന്നെന്തോ വേണം
കാലാവസ്ഥ ഉച്ചക്കിലും നല്ല കാലാവസ്ഥയാ അവിട
ഉച്ചക്ക് ഇന്ന് ഇപ്പം വെയില് ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ ഇത്തിരി മങ്ങി കിടന്ന് പിന്നെ ഒന്നും കഴികില്ല കഴുകി ഇട്ടിരുന്നെങ്കിൽ ഉണങ്ങി കിട്ടിയേനെ അത്
ആ അവിടെ അവധിയൊന്നും ഉണ്ടാവൂലായിരിക്കും അല്ലെ
ഇതുവരെ അവധിയൊന്നും വന്നിട്ടില്ല അങ്ങനെ ഭയങ്കര പെരുമഴയൊന്നും വന്നിട്ടില്ല
ആ ഇന്ന് നമ്മുക്ക് നാളെയോ ഏകദേശം അവധിയായിരിക്കും എന്നാ തോന്നുന്നു ഭയങ്കര കാലാവസ്ഥ വടക്കാം ആഹ് അതന്നെ രാവിലത്തെ കേസാന്ന് കുറച്ച് ഉറങ്ങ ഇന്ന അതുപോലെ തന്നെ രാവിലെ ഭർത്താവിനെ അയിച്ചയിഞ്ഞി റ്റെ ഉറങ്ങി എണീച്ചിട്ട് പത്ത് മണിക്കാ ഭക്ഷണം ഉണ്ടാക്കിയേ കുട്ടികൾക്ക് രാവിലെ റ റൊട്ടി വാട്ടിക്കൊടുത്ത് എന്തന്നിട്ട് ദോഷ ചറ്റി മുട്ട ഫ്രൈയും ആക്കി പത്തുമണിക്ക് പിന്നെ മൂന്ന് മണിക്കാ ചോറുതിന്നത് ഈ സ്കൂളുള്ള എല്ലാ ലും നല്ലൊരു സുഖണ് കുറേ കിടന്നുറങ്ങേം ചെയ്തിട്ട് സാവധാനം ആക്ക
ആഹ്
നിങ്ങളെന്തേ കുട്ടികള് സൗണ്ട ആക്കുന്നല്ലേ
കുട്ടികള്
കളിക്കുന്നേ ആയിരിക്കും അല്ലേ.
ഓ തന്നെ തന്നെ, അവിടെ ഒരു പെൻസൽ എടുത്ത് വച്ചിട്ട് പിപി കളിക്കുന്നു.
ആഹ അതന്നെ.
അവിടെ എന്താ എടുക്കുന്ന് മക്കള്? മക്കളെന്താ എടുക്കുന്നെ?
എങ്ങന?
കുഞ്ഞുങ്ങൾ എന്താ എടുക്കുന്നേ?
കുഞ്ഞുങ്ങൾ ഒരാള് ടിവി കാണ്ന്ന്. ഒരാള് നിസ്കരിക്കുന്ന്. ഒരാള് കളറടിക്കുന്ന്. അങ്ങനെ ഓരോന്ന് ചെയ്യന്ന്. അത്രേ ആയിട്ടുള്ളൂ, നാല് മിനിറ്റ് വേറെന്തേ?
വേറെന്തുവാ. ഇങ്ങനെ സുഖായിട്ടൊക്കെ പോകുന്നു. അവിടെ ന്ന ഹസ്ബന്റ് രാത്രില്ല വരുത്തോളാ?
അതെ രാത്രി വരും. പിന്ന, കടയാണ് ജ്യൂസിന്റെ കട.
ജ്യൂസിന്റെ കട. ആഹ ആഹ ഏയ് അങ്ങനത്ത ചീത്ത സ്വഭാവങ്ങളൊന്നും എനിക്കില്ല.
അതെയാ. വേറെ എന്തെങ്കും ചെയ്യുന്നുണ്ടോ നിങ്ങള്? വീട്ടുത്തന്നെ. ഓൺലൈൻ വർക്ക് ഒന്നും ഇല്ലായിരിക്കും അല്ലെ.
ഏയ്
എന്തെങ്കും ചെയ്തുടെ. വെറുതെ നമ്മളെ ആവശ്യത്തിനുള്ള ക്യാഷ് കിട്ടൂലേ.
ആഹ ഞാൻ ടി റ്റി സി ഇതിന് പോവാൻ വേണ്ടിട്ട് എല്ലാം കൊടുത്തിട്ടേക്കുന്നു. ട്രെയിനങ്ങിനു വിളിക്കാന്ന് പറഞ്ഞു. ഉം നിങ്ങള് ജോലി ചെയ്യുന്നുണ്ടോ?
ഇല്ല ഒന്നില്ല വീട്ടന്ന ഇങ്ങനാ. എന്തെങ്കിലും ആയിട്ട് ഫോണില് ചെയ്യുന്നല്ലാണ്ട്. വേറെ,
ഫോണിലെന്താ ഓൺലൈൻ പരിപാടിയാ.
ആ ഓൺലൈനിൽ ഒരു ഡ്രസ്സിന്റെ. പിന്നെ ആ ഇതിന്റെ സ്റ്റാറ്റസ് വർക്ക്. ആ മോശം ഇല്ല.
സ്റ്റാറ്റസ് വർക്ക് എന്തുവാ. മറ്റേല്ല ഫോറെവെർ ന്റെയോ?
അല്ല അതല്ല. ഇത് ട്രീം ലൈഫ് എന്ന് പറഞ്ഞ കമ്പനീന്റെ. അനിക്കിപ്പം അയ്യായിത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം കിട്ടി.
ആ നല്ലേ അത് എന്താ സംഭവം.
അത് പക്ഷെ നമ്മള അടക്കണം. ആയിരത്തി ഇരുന്നൂറ് റുപിയ അടക്കണം ഫസ്റ്റ്. ഡെയിലി ഇരുപത്തഞ്ചായിട്ട്.
നമുക്ക് പത്ത് ദിവസം കൂടുമ്പോ നമുക്ക് ഡെലി ക്യാഷ് കിട്ടും. ഇതിപ്പ എന്റെ ഇപ്പ ആദ്യം എട്ടായി. ഇനിയിപ്പ എനിക്ക് പത്ത് ദിവസമായി ആദ്യം കിട്ടും. അക്കൗണ്ടില് അവര് ഇട്ടു തരും. ആണോ. നമ്മള ആവശ്യത്തിന് കൈയാലേ. ഏ
എത്ര രൂപച്ചുടും?
രണ്ട് സ്റ്റാറ്റസി, ഇടമ്പോ കൊണ്ട് ഡെയിലി. അന്നേരം ഇരുപത്തഞ്ചു റുപിയ, പിന്ന ആളൾക റ് ണ്ടെങ്കിൽ അതിന്റെ ക്യാഷും. അങ്ങനെ ഏകദേശം ഒരു എഴുന്നൂറ്റിമ്പത് റുപ്യ.
ആഹ പിന്നെന്താ വേണം. ടാ കാര്യങ്ങള് നടന്നുപോവതില്ലേ. ഫോൺ ചാർജയില്. ഉം ഉം.
അങ്ങനെ യെല്ലേ ചെയ്യാലന്നെ.
ആഹ ആ ആൾക്ക ആളെ ചേർക്കുന്നേനും പൈസ കിട്ടും അല്ലേ.
ആ അതിനും കിട്ടും. അതിന്റെ അവരെ ബ പിന്നതിന്റെ കമ്മി പൈസേ കമ്മീഷൻ വേറെയും കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള ഒരിതാണ്
ഞോടെ ചെയ്യുന്നു
ഇത് ഒരു മാസം ചെയ്ട്ടുള്ളു ഞാൻ അതില് വേറെ എന്തെല്ലോ വരുന്നുണ്ട് അത ഞമ്മ കൊടുത്ത ക്യാഷ് ഞമ്മക്ക് അവര് ഒരു ഇതും കൂ ഇതും തരും അവരെ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ടും തരും
ആണല്ലേ എനിക്കതിന്റെ ലി എന്തെങ്കിലും ഒന്ന് ഇട്ടേക്കണേ
ആ അത് ഞാൻ പറഞ്ഞേരാ പിന്നെ ഭക്ഷണെല്ലാം കഴിച്ച കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുത്താ
അവരിപ്പ എന്താ നൂഡിൽസ് കഴിചിട്ടിരിക്കുന്ന ഇപ്പൊ കൊറച്ച് കഴിഞ്ഞ ചോറൊക്കെ
ആഹ് എന്റെ മോള് മൂന്നാക്ക് ഞാൻ പറഞ്ഞ് രാത്രി ഏതായാലും മാഗി അല്ലേ പറയന്ന്
ആ അതെ അതെ
മാഗി ഞാനും വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പൊ എന്തെലോ തിന്ന് പപ്പായ പഴുത്തത് ഫ്രൂട്ട്സ് ഇതെല്ലായിട്ട് എന്തായാലും അത് മാഗിതിന്ന് ചോറ് തിന്നണ്ട മാഗി ആക്കണത്രേ മൂന്നാളും
ഓ ഓ ആണല്ലേ
ആ വേറെ വേറെന്തെല്ലാ ള്ളെ
വേറെന്തുവാ കല്യാണൊന്നും ഇല്ലായിരുന്നോ അങ്ങനെ
ഇല്ലല്ല ഈ ആഴ്ചല്ല നാളെ കല്യാണൊ മറ്റോണ്ടോ
ഇല്ല കല്യാണൊന്നും ഇല്ല മം മം
പിന്നെ നിങ്ങളെത്ര ഉമ്മാക്ക് എത്ര മക്കള്
രണ്ട്പേര് എനിക്ക്‌ ഒരു ബ്രദറുണ്ട് അതിപ്പോ സൗദിയിൽ ജോലി
അതെയാ അങ്ങനെ കല്യാണം കയിഞ്ഞ ആങ്ങളടെ കല്യാണം കഴിഞ
ഇല്ല ഇല്ല നോക്കുന്നുണ്ട് അങ്ങും ആയില്ല അതെ അതെയ അതെയ നല്ല
ആഹ് അതെയ അങ്ങനെ നമ്മള ഭാഷ അതന്നെ ഹ് ഹ് ഹ്
നമ്മൾ അങ്ങനല്ല ഉം ആ ഉം ആഹ ആരെ ശല്യം
ആഹ് ഇവിടെ അതേ ഉള്ളൂ
ആഹ്
കുട്ടികള് ഭയങ്കര സൗണ്ടല്ല കളിയായിരിക്കുവല്ലേ
അവൻ ചുമ്മാ ഒരു പെൻസിൽ എടുത്തുവെച്ചിട്ട് പി പി കളിക്കുന്നത് പി പി പി എന്നും പറഞ്ഞു രണ്ടാള് മൂത്താൾക്ക് ആറു വയസ്സ് രണ്ടാമത്താൾക്ക് മൂന്ന് വയസ്സ്
ആ ഇതാണ് മൂന്ന മറ്റേത് അങ്കമ്പാടിയിലായിരിക്കും അല്ലെ ചെറുത്
ആഹ് അവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ആക്കി ഈ ആഴ്ച്ച വിട്ടില്ല അങ്ങട്ട് പനി അതൊരു മാമി അതെ അതെ അതെ
ആഹ് പനിയായോണ്ടാ അടുത്തന്നെയാ അങ്കൻവാടി
കൊറച്ച് നടുക്കണം അതുകൊണ്ടുടാ വിടാനത് എന്താ നാടാല്ലേ ശരിയാവൂല
തന്നെ അറിയോ നിങ്ങളെന്ന കറിയലും വച്ച് അതെയ
അതെ
എന്താ കറി വെച്ച്ന്ന്ന പറഞ് രാവിലെ എന്താക്കീന്
രാവിലെ അപ്പവും കടലക്കറിയും ഉച്ചക്ക് പൊരിച്ചമീന് മീൻകറി ചോറ് രസം
അപ്പം ന് വെച്ചാല്
ആഹ് അപ്പം ന്ന് വെച്ചാ വെള്ളയപ്പം
വെള്ളയപ്പത്തിന് വെള്ളയപ്പം നിങ്ങ കടലക്കറിയ വെക്കാ നമ്മളല്ലും വെജിറ്റ് പച്ചക്കറീ സ്റ്റൂത് അറിയൊ
വെള്ളയപ്പന്ന് ഇങ്ങള് പറയ്ന്നത് എന്തിനെയാന്ന് എനിക്ക് അറിയത്തില്ല നമ്മള്
ചൂട്ട്ത്താ
അതല്ല അതല്ല നമ്മള് പച്ചെ
ആഹ് പച്ചരീം ചോറും കുട വെള്ളത്തിയിട്ട് രാവിലെ വെള്ളത്തീട്ടാ വൈകുന്നേര ആവ്മ്പ തേക്ക് തേങ്ങീം കൂട അരച്ച് ആട്ടി വെക്കും പിറ്റേന്ന് അന്ന്ട്ട് ആഹ് അപ്പ ചുടും സോടാപ്പൊടിയും ഉം ഉപ്പും കൂടെ ചേർ കൊറ്ച്ചേരം വച്ച്ട്ട്
ഇല്ലയ്റ്റല്ല പച്ചരിയും
പച്ചരിയും ഉം ഇച്ചിരി ചോറുംകുട ഇട്ട് ഉം കുതിർത്ത് വെക്കും ചോറ് കാലക്ക് ആട്ടാ നേരത്തിട്ടാലും മതി പച്ചരി രാവിലെ ഇട്ട്ട്ട് ആഹ് ആട്ടാ നേരത്ത് കൊറ്ച്ച് തേങ്ങിം കൊറ്ച്ച് ചോറും കൂട ഇട്ട് ആട്ടി ഉം തലേന്ന് രാത്രി വൈകി ട്ടോ വെളിയി തന്നെ വെച്ചേക്കു ഫ്രിഡ്ജി വെക്കാതെ ആഹ് അന്നിട്ട് പിറ്റേന്ന് രാവിലെ സോടാപ്പൊടിം ഉപ്പും ചേർത്ത്ട്ട് അപ്പം ചുടൊ അപ്പ ചട്ടിക്കകത്ത് ഉം പഷെ ഇത്ട്ത്തില്ലാഎന്ത പറഞ്ഞത് ഈസ്റ്റും
ഈസ്റ്റ് നിങ്ങൊ ആഹ് അത് നിങ്ങൊ തേങ്ങ തേങ്ങ ഇട്ന്നില്ലെ
ആഹ് തേങ്ങ ഇട്ന്നു
ആഹ് എന്നാ ശരിയെ കട്ടാക്ക്
പിന്ന ആഹ് അടി പോ